ഹലോ ആ ശരി ആ കേൾക്കൻ കേക്ക
ആ
സുഖമായിട്ടിരിക്കുന്നോ?
എന്നാണ്ട് ആ കൊഴപ്പല്ല കൊഴപ്പമില്ല
ആ സുഖായിട്ടിരിക്കുന്നു ആ ആഹ് ഇവിടെ എല്ലാരും സുഖായിട്ടിരിക്കുന്നു
പനി ആ എനിക്കും ഉണ്ട് എനിക്കും പനി ആയിട്ടിരിക്കുന്നു.
ആ അത് ശരി
ആ രാവിലെ കഴിച്ചു രാവിലെ ആഹാരം കഴിച്ചിട്ട് ആഹ് രാവിലെ ആഹാരം കഴിച്ചിട്ടിരിക്കുന്നു. മഴയുണ്ടോ അവിടെ?
ഭയങ്കര മഴയായിരുന്നു രാവിലെ ഇപ്പൊ ഇല്ല ഇപ്പൊ ഇച്ചിരി വെയിലൊക്കെ തെളിയുന്നുണ്ട്.
അതെയോ മ് ഇവിടെ മഴ തോർന്നിരിക്കൂ. രാവിലെ മഴയായിരുന്നു. ഇപ്പൊ തോർന്നിരിക്കുന്ന് ആഹ് മഴ കാരണം എങ്ങും പോകാനും വയ്യ ആഹ് പനിയൊക്കെ ആയിട്ട് ഇങ്ങനിരിക്കുന്നു.
സ്കൂളിൽ പോയോ?
കൊച്ചു കൊച്ച ഒരാളേ ഒള്ളു. ഉം രണ്ട് വയസായതേ ഉള്ളൂ. അവിടെയോ സ്കൂളിൽ പോയോ? ഉം എത്ര എത്ര പേരുണ്ട്?
മൂന്നു പേരുണ്ടേ രണ്ടു പേര് ഒരാള് നേഴ്സിങ്ങിന് പഠിക്കുവാ, ഒരാള് രണ്ടുപേരും - കൊച്ചുപിള്ളാരാ അവര് സ്കൂളിൽ പോയി
സ്കൂളിൽ പോയി ആഹ് ആഹ് അഹ് എനി എനിക്ക് കൊച്ചു ര രണ്ടു വയസ്സായിട്ടേള്ളു. ഇവിടെ ഉണ്ടാള്
ആ അതു ശ ശരി ആ ആ വഴക്ക് ക്കൊണ്ടാക്കുമായിരിക്കും പകലിരിക്കുമ്പോ രാവിലത്തെ എല്ലാം കഴിഞ്ഞു പിള്ളേര് പോന്നൊണ്ട് രാവിലെ-
വ ഇവിടെ രാവിലെ എല്ലാം വെച്ചു. ചേട്ടൻ ആഹ് ഹഹ ആഹ്, അത് നല്ലതേല്ലിയോ പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കീട്ട് നമുക്ക് ഇരിക്കാല്ലോ
പിന്നെ വേറെ
ഹലോ ഓ വേറെന്നാ ഇങ്ങനെ രാവിലെ രാവിലെ എന്തുവായിരുന്നു സ്കൂ സ്പെഷ്യല് കഴിക്കാനൊക്കെ
രാവിലെ അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല രാവിലെ പുട്ട് കടല അങ്ങനെയുള്ള ആഹ് പിന്നെ ചോറ് മോരുകറി അങ്ങനെയുള്ള സാധനങ്ങളെ ഉള്ളു ഉം ഇവിടെ ഞങ്ങള്- വെജിറ്റേറിയനാ എറച്ചീം മീനുവൊന്നും അങ്ങനെ കഴി വെയ്ക്കത്തില്ല അതുകൊണ്ട് -
കഴിക്കത്തില്ല ഉം അതുകൊണ്ടെളുപ്പവാ വായ്യല്ലോ പാചകവൊക്കെ ഒത്തിരി എ ആഹ് ഞങ്ങളും അതുപോലൊരു ഇത ഞാൻ മീൻ മേടിക്കും ഇറച്ചിയൊന്നും അങ്ങനെ അധികം കഴിക്കുന്ന ഇതല്ല ഞാന് ഇറച്ചിയൊന്നും കഴിക്കാത്ത ആളാ അതുകൊണ്ട് ആ ചെന്ന് കയറ് ത്ത് അവരോട് ഇപ്പം വെജിറ്റേറിയനായോ
ആ ഹാ
ആ കല്യാണം കഴിച്ചത്പ്പ അവിടെ ഇപ്പൊ വെജിറ്റേറിയൻ ആയി അപ്പ ഞാൻ കഴിക്കാൻ ഉണ്ടാക്കുന്നത് എന്താണോ അതെ ര് കഴിക്യള്ളൂ ഇപ്പം അതുകൊണ്ട് ത്തേച്ച് അവർ പ്പം വല്ല്യ ഇഷ്ടം കാര്യങ്ങളൊന്നും ഇല്ലാതായി
ആഹ് ഞങ്ങള ഇവിടെ ഈ ഒച്ചാണേ അപ്പടിയേ ഒച്ചില്ലേ ഒച്ച്
ആഹ് അറിയ അറിയ
ആഹ് വല്ല്യത്
ആ ഹ
ആ അതിന്റെ മണ്ടെ കുറച്ച് ഉപ്പ് ഒഴിക്കുവായിരുന്നു ഉപ്പ് ഒഴിച്ചാലെ ചത്ത് പോവൂ
ആഹ് അത് ശരിയാ ആഹ് ഉം വെള്ള ഉള്ളെ സ്ഥലം ആന്നോ
വെള്ള വൊന്നും ഒത്തിരി യൊള്ള സ്ഥലവല്ല പക്ഷെ ഈ ഇവിടെയെല്ലാം ഉണ്ട് ഇപ്പൊ
ആ മഴയൊക്കെ ആയിട്ടായിരിക്കും
മഴ ആ മഴ വേനെ കാലത്ത് കുറവായിരുന്നു എന്നാലും മഴക്കാലം ആകുമ്പത്തേക്ക് ഇതങ്ങ് എളകും
ആ വേനൽക്കാലത്തു ഉണ്ടല്ലേ
വേനക്കാലത്തും അവിടെയും ഇവിടെയൊക്കെ ഓരോന്നുണ്ട് ആഹ് മഴയായപ്പം കൂടി ഈ മരത്തേ ലെല്ലാം കേറിയിരിക്കും
ആഹ ആ ആഹ അത് ശരി
കണ്ട നീ അതിന്റെ മേത്ത് ഉപ്പ് ഒഴിക്കുവ
ആഹഹ അത് ശരി ഉഹ പിന്നെ കൃഷിയൊക്കെ ഇണ്ടോ
ഇപ്പൊ ഈ നമ്മെളെ നമ്മുടെ ഇവിടെയൊക്കെ റബ് റബർ റബറ്
റബറിൻ തോട്ടത്തിന്റടുത്താ അല്ലയോ ആ ആ അത് ശരി ഉം ആയ് ഞാ എന്റെ വീടും അങ്ങനായിരുന്നു റബ്ബർതോട്ടിന്റെ ഇപ്പം റബ്ബറെല്ലാം വെ ട്ട് അങ്ങനായി ഇപ്പം കല്യണം കഴിച്ചു വിട്ടടു അത് മറ്റേ കണ്ടത്തിന്റെ സൈഡ് ഞങ്ങളെ നെൽകൃഷിടെ സൈട്
ആഹ് ആഹ് ആ അതുകൊണ്ട് ഒക്കെ ഇണ്ടായിരിക്കും അല്ലെ
ആ നമക്ക് നെൽ കൃഷി ഞങ്ങള അടുത്ത് താമസിക്കുന്നു നമക്ക് സ്വന്തമായിട്ട് അങ്ങനെ കൃഷി കാര്യങ്ങള ഒന്നുംല്ല പക്ഷെ കൃഷിയുടെ ഒരു നാട്ടിലാണ് താമസിക്കുന്നത് മം മപ്പം ചുറ്റുവട്ടം മുഴുവൻ കൃഷിയ
ആ അത് ശെരി ആ
നെൽപ്പാടത്തിന്റെ അടുത്ത
ആ
ഉ പിന്നെ കപ്പയും തേങ്ങായും അങ്ങനെയൊക്കെയുള്ള കൃഷികുടെെ ഒരു നടുവിലാ താമസിക്കുന്നത്
ആ ഞങ്ങള ഇവിടെ അങ്ങനെയുള്ള എല്ലാം ശകലിച ശകലിച്ച
ഉണ്ട് ഉ വീട്ടില വീട്ട കൃഷിയൊക്കെ ചെയ്ത് കൂട്ടത്തിലാന്നോ
നമ്മള ഇവിടെ റബർ മാത്രേ ഉള്ളൂ
ആഹ് അല്ല സ്വന്തമായിട്ട് വീട്ടില് അടു ടുക്കള് യുള്ള പച്ചക്കറി കൃഷി അങ്ങനെയൊന്നും ഇല്ലേ, ഉണ്ട് ഒന്നും ശരിയാവുന്നില്ല, ആഹ് ഇച്ചിരി പച്ചക്കറിയുടെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ടാ മതി നല്ലായിട്ട് ഇതാകും. ക കഞ്ഞിവെള്ളം ഒക്കെ. കളയാൻ വെച്ചിരിക്കുന്നു നമ്മള് കഞ്ഞിവെള്ളം ആഹ് കഞ്ഞി വെള്ളവും മറ്റേ. പച്ചക്കറിയും കൂടെ മിക്സ് ചെയ്ത് ഒരു ദിവസം അങ്ങ് വെച്ചേക്കണം, എന്നിട്ട് അത് അങ്ങ് അഴുകി കഴിയുമ്പോഴേക്കും അത് അങ്ങോട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് അങ്ങ് ഒഴിക്കണം, അത് വളം നല്ല.
ആഹ് അവിടെ ഇണ്ടായിരിക്കും അല്ലേ.
ആഹ് ഇവിടെ ഞാൻ ചെറുതായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്, ആഹ് വഴുതനങ്ങ ഒക്കെ വഴുതനയും. പയറും പിന്നെ പിന്നെ ഒരു ദിവസം മധുര കിഴങ്ങ് മേടിച്ചോണ്ട് വന്നപ്പോ അതൊന്നും കുഴിച്ചിട്ട് നോക്കി, അപ്പൊ അത് കിളത്ത് നിൽപ്പുണ്ട്.
അത് ഉണ്ടാവും നല്ലപോലെ അതിന് വേലങ്ങിനേയും മണ്ണിട്ട് മണ്ണിട്ട് കൊടുക്കണം.
അതെയോ ഞാൻ അത് നോക്കിയില്ല, അതിന്റെ ചുവട്ടിലെ അത് കണ്ടപ്പോ ഒരു രസ. ത്തിന് അത് ഇങ്ങനെ അവിടെ അങ്ങ് ഒരെണ്ണം ഉണ്ടാവുക, ആഹ് ആഹ് പടർന്ന നിക്കുന്നത്, ഉം അങ്ങനെ അത് ശരി അന്നാ ഉണ്ടായിരിക്കും കൊറച്ചായി ഞാൻ അത്. വെച്ചിട്ട് നോക്കിയൊന്നും ഇല്ല അതൊരു ഇതിന് പേരിൽ അങ്ങവച്ച ഒണ്ടാവുമോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ-
ആ അന്നേരം അതിന് എന്നിട്ട് മണ്ണിട്ട് കൊടുക്കും നക്കുമ്പോ ഈ പിന്നെ നല്ല എളകിയ മണ്ണാണെ ഇഷ്ടം പോലെ ഒണ്ടാവും-
അതെയോ ആഹ അന്ന ഇനി ചെല്ലുമ്പം നോക്കണംഞാനിപ്പം ആ ഞാനിങ്ങ് വീഴെ ൻ്റെ വീട്ടിലിപ്പം ഞാനാ ആ വീടരു വന്ന- ആ അന്നേരത്തേക്കിന് എൻറെ വീട്ടില്- അവിടെ ഞാൻ കല്യാണം കഴിച്ചിട് അടെല്ലാം ഇങ്ങനത്തെ ഇതക്കെ ചെയ്തിട്ടണ്ട്ഞാന്-
ആ ഹാ ഹാ
പിന്നെ ഞങ്ങക്ക് കുറച്ച് കപ്പ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഒണ്ടായിരുന്നു ഇപ്പ മഴയൊക്കെ ആയപ്പോത്തേക്കിന് എല്ലാം പറിച്ച്- എല്ലാ ഇതായി മഴഞങ്ങള് വെള്ള കേറ് സ്ഥലമാ വെള്ളം കേറുമ്പോ എല്ലാ സാധനവും പോവും- അപ്പ അതിന് മുന്നേ ഞങ്ങള്- ഉ അവിടെ ഇഷ്ടത്തിന് കപ്പയൊക്കെ ഉണ്ടായിപിന്നെ എല്ലാർക്കും- ക്കും അവിടെ അടുത്തും എല്ലാം ഉണ്ടായിരുന്നു കപ്പയുടെ ഒരു വലിയ ഇഷ്ടകത്തിനുണ്ട് എല്ലാർക്കും ചുമ്മാ കൊടുക്കുവാരുന്ന്-
ആഹ പറിച്ച് കൊടുക്കുവേല്ലേ-
ആ പറിച്ച് കൊടുക്കുവായിന്ന്- വെള്ളം വായ്പതേക്കിന്- പിന്നെവിരുന്നല്ലേഅതങ്ങ് അഴുക അഴുക്കായിപോകും-
ആ പിന്നെ വെള്ളം കേ
പൂ മാ പിന്നെ എല്ലാ പിന്നെ എല്ലാർക്കും ചുമ്മാത കൊടുത്ത് അങ്ങനെ- അതുകൊണ്ട് കൊറേ ദിവസങ്ങും കപ്പ തന്നെ കപ്പ് പ്പയായിരുന്നു
ആ അത് ശരി ഹ്-
പിന്നെ-
മ് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുംഇല്ല-
ഉച്ചത്തേക്കിനുള്ള എല്ലാം റെഡി ആയി-
ആ റെഡി ആയിര്
ഹ് പിന്നെ ജോലികളെല്ലാം കഴിഞ്ഞോ-
അത്യാവിശം-
അത്യാവിശം- ഉം തുണിയൊക്കെഒണങ്ങാനിടു ഭയങ്കര വാണാണ് മഴയും കാരണം മഴ കാരണം ഉം ഉം ഞൻ തുണിഅലക്കിയില്ല തുണിയെ ഇനി അലക്കണം ഇനി ഉം ഉം പിന്നെ കൃഷിയല്ലെ ചെടിയൊക്കെ വെക്കുന്ന കൂട്ടത്തിലാന്ന്
ആഹ ഉണ്ട് കൊറച്ച്
കൊറെച്ചെടി വെ ആഹ് പിന്നെ ഞാ എനിക്ക് ചെടിയൊക്കെ വെക്കാനും കൃഷി ചെയ്യാനൊക്കെ വല്ല്യ ഇഷ്ടവാ ചെടിയൊക്കെ ഉണ്ട് കുറച്ച് ഉം ഒത്തിരി പരിപാടിയൊക്കെയുണ്ട് ചുമ്മാരിക്കുന്ന സമയങ്ങള് കുഞ്ഞൊറങ്ങികഴിയുമ്പത്തേക്ക് രാവിലെ ചേട്ടനൊക്കെയങ്ങ് പോയികഴിയുമ്പോ പിന്നങ്ങ് പണിയെല്ലാം കഴിയൂല്ലോ പിന്നെ അത് കഴിയുംമ്പോ ചുമ്മായിരിപ്പ പിന്നെ കുഞ്ഞു ഉറങ്ങി കഴി കുഞ്ഞെഴുന്നേറ്റഴിഞ്ഞാ ഒന്നും നടക്കത്തില്ല കുഞൊറങ്ങി കഴിയുംബത്തേക്കിനും പിന്നെ ഇതു പേലെ പരിപാടികളൊക്കെ ഏതാറേ
ആഹ്
ചെടിയും കാര്യങ്ങളൊക്കെ റോസയൊക്കെ കൊറെയുണ്ട് റോസയൊക്കെ മേടിച്ച് വെച്ചതാ അപം കൊറെയുണ്ട് അതൊക്കെ പിന്നെ അല്ലാതെ അവടെ കൊറച്ച്ചെടി യുണ്ടാര് ആഹ് മേടിച്ച് വച്ച ച്ചാ
മേടിച്ച് വെക്കുന്ന റോസ പോവേല്ല പെട്ടന്ന് അഴ്ക്കായി
ആഹ് ഇ ഓഹ ഇല്ല ഇല്ല ഇതുവരെ ഇബേടല്ല ല്ലാതെ വരെ എപ്പോഴും പൂവുണ്ടാവും ഉം എൻ ആഹ് ആ മേടിച്ചു വെക്കുന്ന പെട്ടന്ന് പോകത്തില്ല ഞാനാ നൂറ് രൂപ കൊടുത്തിട്ട് മൂന്നെണ്ണം മേടിച്ച് ചെറിയത് ചെടിച്ചട്ടി ഇല്ലാതെ ല്ലാതെ വെറും പ്ലാസ്റ്റിക്ക്‌ ഇല്ലാത്ത ഇങ്ങനെ വെച്ച് തേക്ക്ന്നം മൂന്നെണ്ണം മേടിച് അത് മേടിച്ച അത് വെച്ചിട്ട് പിന്നെ ഞാൻ ചെടിച്ചട്ടിമേടിച്ചിട്ട് അതിനകത്താക്കി വെച്ച് ഇപ്പഴും ഉണ്ടത് നല്ലേയ് ഉം നല്ലേയ് ഇരിക്ക്ന്ന് പിന്നെ മ്മളെ വീടിന്റെ അടുത്ത് പശുക്കണ്ട് അപ്പം ചാണകം ഒണങ്ങിയത് ക്കിട്ടും ഞാ അപ്പ അതും കൊണ്ടിടാറ്ണ്ട് ഇതുപോലെ പച്ചക്കറി വേസ്റ്റ് കളയത്തില്ല അത് ങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അയ്നാത്ത്ട്ട്ട്ട് വെക്കും ഒരു ദിവസം ഫുള്ള് അതിരിക്കും അതും കൊണ്ടിടാറുണ്ട് അതൊക്കെടുമ്പോ എനിക്ക് തോനുന്നു നല്ലയിട്ട് കിട്ടും ആ ആ നന്നായിട്ട് എല്ലാ ദിവസവു ഉണ്ട് പൂവ് ഉം പിന്നെ വീടിന് അടുത്തൂന്ന് വറിച്ച റോസ ഒണ്ട് അങ്ങനെ മൂന്നാല് മൂന്നാലഞ്ച് ടൈപ്പ് റോസയുണ്ട്
ആ ഹാ
ഉം അതൊക്കെ നന്നായ്ട്ട് നിക്ക്ന്ന് പിന്നെ മേടിച്ച് വെച്ച്ചെ ത്തിയുണ്ട് നല്ല ചൊമന്ന ചെത്തിയുണ്ട് അയ്‌നാത്തൊക്കെ പൂവൊണ്ടാകാറ്ണ്ട് ഇപ്പം ഇഷ്ട ത്തിന് ഉം അല്ലാത്ത സാധാരണ നമ്മള് അമ്പൽതിലൊക്കെ കൊണ്ടു പോന്ന ചെത്തിയില്ലെ അതൊക്കെ ഷ് ട്ടത്തിന്ണ്ട് ആഹ് അത് അതിഷ് ട്ടത്തിന് പൂവിരിഞ്ഞ് നിക്ക്ന്ന്
ആഹ് അത് ശരി
ഉം അങ്ങനെ ചെടിയൊക്കെ ഇഷ്ടത്തിനൊണ്ട് കൃഷിയും കൊറച്ച്ണ്ട് അതാണ് പിന്നെന്താണ് ചുമ്മാ ഇരിക്കാൻ സമയങ്ങൾ എന്താണ് ഏ ഹോബീസ് ഒക്കെ എന്തണ്
ഉം
എ ഉള്ളോ ന്നെ സമയം കിട്ടാറില്ല അത് ശരിയാണ് അത് അയ്ൻ്റെടക്ക് നമുക്ക് പിന്നെ വേറെ സമയൊന്നും കിട്ടാർല്ല
സ്കൂൾ ബസ്സിനാ പോന്നെ പിന്നെ തിരിച്ചു അത്രെയക്കെ ഒള്ളു
ആഹ് ഹ ഹ
പിന്നെ വേറെ പ്രത്യേയിച്ചൊന്നു ഇല്ല
ഉം പിന്നെ എ ആഹാരൊക്കണ്ടൊ പജോക്കെ ചെയ്യാൻ ഇഷ്ടവാണോ ഹലോ ആഹ് അതൊക്കെ ഒണ്ടാക്കാനായ്റ്റ് ഇഷ്ടാണ് അഹ് ഉം സ്പെഷ്യൽ ആയിട്ടൊക്കെ ഒണ്ടാകൊ എന്തുവ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട്
അങ്ങനെയൊന്നുല്ല ഞങ്ങടെ ഇവിടെ സാധാരണ വെജിറ്റേറിയൻ അല്ലേ അതോണ്ട് ഇഡ്ലി ദോശ പുട്ട് ചപ്പാത്തി അങ്ങനെയുള്ള സ
അതെ അങ്ങനെയൊക്കെ ത ഉം
പിന്നെ വേറെ പ്രത്യേച്ചൊന്നു ഇല്ലല്ലൊ
ഓ വേറെ ഒന്നുല്ല
ആ ന്ന ശരി വച്ചേക്കാം
ആഹ് ശരി ശരി ശരി